ആഹ് ചെയ്ത്ണ്ട് യ്ണ്ട്
ഹെലോ ആഹ് സുഖാണോ സുഖമാണോ
ഓ സുഖായിട്ടിരിക്കുന്നു ആ അതെ അതെ മഴ ഉണ്ടാ അങ്ങോട്ടൊക്കെ
റ്റ്വ ഇല്ല മഴയില്ല അവിടെയുണ്ടോ
കഴിച്ചു ഇവിടെ മഴക്ക ഇന്നും പിടിച്ച പോലെയാണ് ഉച്ചയ്ക്ക് നല്ല വെയിലാണ് രാമവലി ഉം രാവിലെ വൈകുന്നേരം മഴ അങ്ങനെപ്പ ഇവിടെ ക്ലൈമറ്റ്
എന്താ ഭക്ഷണം കഴിച്ചേ
കപ്പ ബിരിയാണി ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു
കപ്പ ബിരിയാണിയോ ഓ കപ്പ ബിരിയാണിയൊക്കെ രാത്രി ഒക്കെ ഉണ്ടാക്കി കഴിക്കും ഉം
ഉം
കപ്പ ബിരിയാണിയെങ്ങനെയു
ആ എങ്ങനെ ഇണ്ടാക്കാന്നറിയില്ല അമ്മയാ ഉണ്ടാക്കിയ
ആണോ അപ്പൊ എങ്ങനെയാ ചിക്കനാണോ എന്താ കപ്പ ബിരിയാണിക്ക് എന്താ എ
ഞങ്ങള് ബീഫ് ഉപയോഗി
ആ ബീഫാ ഉപയോഗിക്കല്
ആ ചിക്കൻ ഉപയോഗിക്കും പക്ഷെ കൂടുതലായിട്ടും ബീഫ അവിടെ ഉപയോഗിക്കില്ലേ ബീഫും കൊറച്ച് ബീഫും വാങ്ങും എല്ലും വാങ്ങും അങ്ങനെ
എല്ലു ക്കല്ലേ ആഹ ഇതിന് എങ്ങനെയാപ്പൊ ഉം മസാലയൊക്കെ മസാല എന്തെങ്കില് പ്രത്യേകം മസാലയുണ്ടോ
എനിക്ക് അറിയില്ല അമ്മയാ ഉണ്ടാക്കുന്ന അപ്പൊ റ്റായിട്ട് അറിയില്ല എങ്ങന ഇണ്ടാക്കുന്നേന്ന്
ആഹ
ബീഫ് ആ ബീഫിനും മസാല ബീഫിനും മസാലയുണ്ടോ പ്രത്യേകം ആഹാ
അപ്പൊ അങ്ങനായിരിക്കും ഉണ്ടാക്കുന്ന കറക്റ്റായിട്ടറിയില്ല ഇപ്പോ സ്ഥലത്തുന്ന് പിന്നെ കറിവപ്പട്ട ഗ്രാമ്പു പൈസസല്ലേ
ഉം
അത് ഉണ്ടാക്കല്
ഉം ഉ ഉം അപ്പൊ ഈ കപ്പ ബിരിയാണി എന്താ എല്ലഉം കപ്പയല്ലേ എന്താ കപ്പ ബിരിയാണിയോ അത് കഴിച്ചിണ്ടേ ചോറ് ഒഴിക്ക വിനെ
ഇല്ല പിന്നെ രാത്രി ഏത്ച്ചിട്ട പിന്നെ ചോറും കഴിക്കില്ല
മ് മ് അല്ല ചിലർക്ക കേക്കപ്പ ബിരിയാി അതൊക്കെ ണ്ട് പിന്നെ ലാസ്റ്റ് ചോറ് കഴിക്കുന്ന ഒരു ശീരമുണ്ട്
ഉ ഉം ആ അങ്ങനെ കഴിക്കില്ല
ഉംം
എ ചോറ് വെച്ചുണ്ടാലോപ്പ നൈറ്റ് കപ്പരിയാണക്കക്ക്
അതിന്റെ കൂടെ സൈഡ ആയിട്ട് എന്താ വിഴിക്കുക
ആ സലട എന്തെങ്കി ണ്ടാവും ആ അച്ചാറോ ആ അച്ചാറോ സർലാസ് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉള്ളിയും ഇങ്ങനെ എന്തെും ഉണ്ടോ
ഓക്കെ നിങ്ങള് എരിവൊക്കെ ഇവോ എരിവക്കെ നന്നട്ട്
ആഹ് ഞങ്ങള് അത്യാവശ്യം എരു ഒരു കൂട്ടന്നഇതില
എരിവ് കൂട്ടുന്നുവ മ് എങ്ങനെ പച്ചമുളക്ാണോ മുളക് കൂടെിയാണോ
കൂടുതലായിട്ടും മുളകൊടിയാണ് യൂസ് ചെയ്യാറ്
സോളം വിടർല്ല
ഇടും പക്ഷേ അതൊരു പാകത്തിനട്ടള്ളൂ പക്ഷേ കൂടുതലായിട്ടും മുളുകോടി ഇട്ടുള്ളൂ
മുളകൊടിയുമ്പ കളറും വരുല്ലോല്ലെ
അതെ ടെസ് ക്ക് രസണ്ടാവും പച്ചമുളക ആകുമ്പോ ചില മുളകിന് ഭയങ്കര എരിവായിരിക്കല്ലേ
ചിലപ്പോ ഇതിന്റെ കൂടെ പപ്പടം കഴിക്കാറുണ്ട് പപ്പടം കഴിക്കോ
എങ്ങനെൊ കപ്പര്യാണിന്റെൂടെയാോ അങ്ങനെ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കഴിക്കുന്നരുണ്ടാവും പക്ഷെ നമ്മള ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ട്രൈ എയ്തോക്കാം എടുത്തോട്ടം ണ്ട്രൈ ചെയ്ത്ോക്കാം
ആഹ അപ്പൊ എന്തെങ്കിലും പഴങ്ങളൊക്കെ കഴിക്കുവോ ഇതൊക്കെ കഴിച്ചിട്ട്
ഇല്ല ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ കഴിക്ക അല്ലാ അവികല്ല ഞാനൊരു മ മംഗോ കഴിച്ചിട്ടുണ്ടായിരുന്നു
ആഹ അപ്പൊ മേടിച്ചതാ അതോ വീട്ടിലള്ളതോ അവിടെ എത്ര മാങ്ങക്ക്
ഓരോ ഐറ്റത്തിനും ഓരോ വെലയാണല്ലോ
ഇവിടെ ഇരുന്നൂറ് രൂപയുടെ നൂറ് രൂപ നൂറ് രൂപയാട്ടോ ഇവിടെ
കിലോക്ക് നൂറ്റി ഇരുപത്തി നൂറ്റി മുപ്പത്തി ആണ് ന്നാ തോന്നുന്നേ
ആ ഇവിടെ നൂറ് രൂപയേ ഒള്ളൂ
ആണ്ല്ലേ നല്ല മധുര മുള്ള മാങ്ങയാ
അ നല്ല വല്യ ആ ഒരു വല്യ വല്യൊരു മാങ്ങിയില്ലേ എന്താതിന്റെ പേരൊന്നും അറിയില്ല
ആ ആ ആ ഉംആഹ് ഓ ആപ്പിൾ പോലത്തെ വല്യ മാങ്ങയാ
ആഹ് ആപ്പിൾ പോലത്തെ ആ ഒരറ്റ വല്യതായിട്ടുള്ള മാങ്ങ
ആഹ് ആ ആ ആ ക്കെ ക്കേ
ഉം
ഇത് അങ്ങനത്തെല്ല നീണ്ടിട്ടുള്ള മങ്ങേന്റെ മാങ്ങണ്ടി ചെറുതായിരിക്കും പക്ഷെ ഫ്‌ളഷ് നല്ല ഇത് നല്ല കൂടുതലായിരിക്കും നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു
ആഹ് ഉള്ളില് നൽ ന്നാ
ആ നന്നായിട്ടുണ്ടാവും
ഉം
നല്ല എന്താ പറയാ നല്ല മധുരമുള്ള നല്ല ടേസ്റ്റുള്ള മാങ്ങയായിരുന്നു
ആഹ
ഒരു മാങ്ങ രണ്ട് മാങ്ങ ചെത്തിയാൽതന്നെ വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാനുള്ള അത്യാവശ്യം വലിയ മാങ്ങയായിരുന്നു
മാങ്ങാ ജ്യൂസ് ജ്യൂസ് അടിക്കുവോ
ആഹ് ജ്യൂസ് അടിക്കൊക്കെ ചെയ്യും
ഉം ഷുഗർ കട്ട് എങ്ങാനും ഉണ്ടോ
ഇല്ല അങ്ങനത്തെ സീനും കാര്യങ്ങളൊന്നുല്ല ഇല്ല ഇല്ല പാകത്തിന് ഷുഗർ
പാകത്തിന് ആ അതിപ്പോ ഓരോരുത്തരുടെ പാകം ഓരോരുത്തരുടെ
അതെ അതെ അതായത് മധുരം അങ്ങനെ ഓവറായിട്ടില്ല പാകത്തിന് ഇടുലെ നമ്മള് ഓരോരുത്തരെ ഇതിന്
ആഹ്
ആ രീ തിയിലാണ് ഇട
ചായൊക്കെ ഉണ്ടാക്കുമ്പം മുഴുവൻ എല്ലാ
ഇല്ല ഉം അല്ലല്ലല്ല നോർമൽ ആയിട്ടാ ഇടാ ചായ ക്ക് ഓൾറെഡി മധുരം കുറവായിട്ടാ ഉപയോഗിക്കല്
ചായക്കാ ചായയാണോ കുടിക്കാറ്
ആ പാൽച്ചായയാണ് കുടിക്കാറ് ആ പഞ്ചസാര ഇടുമ്പോ മധുരം കുറച്ചാണ് യൂസ് ചെയ്യാറ്
നിങ്ങളെല്ലാരും പാൽച്ചായയാ
അതെ അതെ
കാപ്പി കുടിക്കാറില്ല ആരും
ഇണ്ട് ഇണ്ട് വല്ലപ്പോ കാപ്പി കാപ് പ്പി കുറവാണ് പക്ഷെ കൂടുതലായിട്ടും ചായയാണ് കുടിക്കാറ്
ആണോ
എല്ലർക്കും ചായയാണ് കൂടുതലായിട്ട് ഇഷ്ടം
കാപ്പി കട്ടൻ കാപ്പി അല്ലേ
ആ കട്ടൻ കാപ്പി കുടിക്കും പിന്നെ കട്ടൻ ആഹ് ഇല്ല നമ്മളിവിടെ കാപ്പി മൊത്തം വീട് പണി ടൈമില് മൊത്തത്തില് വെട്ടിക്കളഞ്ഞായിരുന്നു
പിന്നെ നട്ടില്ല
ഇല്ല പിന്നെ നട്ടിട്ടില്ല
ആണോ
ഉം പിന്നെ ഫുൾ ഫ്രൂട്ട്സ് അങ്ങനത്തെ സംഭവങ്ങളാ നട്ടേ
ആഹ് അപ്പൊ കാപ്പിപ്പൊടി ഇല്ല
കാപ്പിപ്പൊടി നമ്മള് പുറത്ത്ന്ന് വാങ്ങും മില്ലി ന്ന് വാങ്ങും കടയിൽന്ന് വാങ്ങില്ല മില്ലി ന്ന് വാങ്ങും ആ പൊടിക്കുന്ന കാപ്പി നല്ല കാപ്പി കേട്ടുലോ
അപ്പൊ ചായപ്പൊടിയോ
ചായപ്പൊടിയും കടേന്ന് വാങ്ങുവാ വാങ്ങല്
ഏതാ മറ്റേ
ഇ പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് അല്ലല്ല അല്ല നമ്മള് കൂടുതലായിട്ട് വാങ്ങുന്നത് ന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ നമ്മള് വൈത്തിരി അങ്ങനെയുള്ള ഏരിയൽ
ആഹ് ആഹ് അതാണോ ആഹ് ആഹ്
അപ്പോ അവിടുന്ന് ഇച്ചിരി വില കൂടുതലാണെങ്കിലും നല്ല സാധനം കിട്ടുമല്ലോ
ആഹാ ഞങ്ങളെങ്ങനെയാ മേടിക്കുന്നേന്ന് വെച്ചാൽ ആന്റി ഉണ്ട് തമിഴ്‌നാട്ടില് അപ്പൊ ആന്റി വരുമ്പോ വല്യ അവരിങ്ങനെ റോ ആയിട്ട് പാക്ക് ചെയ്യാത്ത മീൻ അവരുടെ ഇവിടെ തന്നെ ഉല്പാദിപ്പിക്കുന്ന ഉണ്ടാവൂല്ലോ
ആഹ് ആഹ് ആഹ്
അത് ഭയങ്കരമായിട്ട് കൊണ്ടു തരും അത് നല്ല ക്വാളിറ്റി നല്ല നല്ല രസം ഉണ്ടാവും ആ ചായ കുടി
അത് കുറച്ച് കാപ്പിപ്പൊടി ചായപ്പൊടി ഇട്ടാമതില്ലോ
ആഹ് കുറച്ചിട്ടാ നന്നായിട്ട് വരും നല്ല രസ അതെ പക്ഷെ മറ്റേ വേറെ ഏത് കുടിച്ചാലും എനിക്ക് ആ ഒരു ആ ഒരു രസം വര
ആ ആ ആ ആ
അങ്ങനെ ആയിരുന്നോ
നല്ല വെല കൂടുതലണ് പക്ഷെ ഇന്നാലും പൊടിയ്ക്ക് നല്ല എന്താ പറയാ നല്ല ടേസ്റ്റ് ആണ് ഇടുമ്പോ ഇന്നെന്നെ നമ്മള് അങ്ങനെ കഴിക്കാറില്ല എന്നാലും നല്ല രസാണ് കുടിക്കാൻ -
ആഹ് ഓക്കെ അങ്ങനെയ നേരാ
അതെ അതെ
ശരി പിന്നെ വേറെ ച കാപ്പിടെ കാപ്പിപ്പൊടിയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ ആഡ് ചെയ്യോ അതേപോലെ മറ്റേ ഇഞ്ചി ഏല
ഏലക്ക ആഡ് ചെയ്യാറുണ്ട്.
ഏലക്കാ കാപ്പി
ആ ഏലക്ക ചുക്ക് കാപ്പി അങ്ങനെ കുടിക്കാറില്ല പക്ഷെ കൂടുതലായിട്ട് ഏലക്ക ഇടാറുണ്ട്. ആ അങ്ങനെ വരുമ്പോ കൂടുതലായിട്ട് കുടിക്ക പിന്നെന്ന് ഏല- കിട്ടുന്ന നല്ലൊരു ഫ്ലേവർ ഉണ്ടാവല്ലോ-
ആഹ് ഏലയ്ക്ക ഇടുന്ന നല്ല രസാ
ആ അതെ കുടിക്കാനും ഒരു മു ക്ക്‌ ഒരു വായിക്ക്‌ രുചിയും ഉണ്ടാവും
പറയ് ഇഷ്ടം പോലെ കാപ്പിയൊണ്ട് ഫിൽട്ടർ കോഫി അതേപോലെ നെസ്കഫെ ഒക്കെ
ആഹ് ആ ഇല്ല കഴിച്ചിട്ടുണ്ട് പക്ഷെ എന്താന്നുവെച്ചാ കൂടുതലായിട്ട് ഞങ്ങള് ഇങ്ങനെ യുണ്ടാക്കിയിട്ടില്ല പൊറത്ത് പോയിട്ട് ഇങ്ങനെ
ആ ഒ നെസ്കഫേയുടെ ഇത് കിട്ടുവല്ലോ പാക്കറ്റ് ഒക്കെ കിട്ടുവല്ലോ അപ്പൊ അത്
ചെയ്യാറില്ല നമ്മളിവിടെ
ആഹ്
മ് ഇവിടെ ആർക്കും അങ്ങനെ താല്പര്യമില്ല
ആണോ മറ്റേ കാപ്പികുടിച്ച് മറ്റേ ചായ കാപ്പിപൊടിയൊക്കെ കിട്ടുമ്പോ പിന്നെ നെസ്
പിന്നെ യൂസ് ചെയ്യേണ്ടല്ലോ നമുക്ക് നല്ല നല്ല രീതിയിലുള്ള സംഭവം കിട്ടുപോ പിന്നെ പൊറത്തുന്ന് നമ്മള് വാങ്ങൂലല്ലോ എങ്ങനെയാണെങ്കിലും അതാണ് യൂസ് ചെയ്യാറ്
അതെ ആന്നോ എങ്ങനെ ചായ ഇണ്ടാക്കാം ആദ്യം വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അതിലേക്ക് ഇതിട്ടിട്ട് തിളപ്പിക്കുവോ
ആദ്യം വെള്ളം വെച്ചിട്ട് പിന്നെ കുറച്ച് പഞ്ചസാര ഇടുമ്പോ പഞ്ചസാര ഇടുമ്പോ ആഹ് ഹീറ്റ് കൂടുല്ലോ അപ്പോ പെട്ടെന്ന് തിളിക്കുവല്ലോ
അപ്പൊ ആദ്യം പഞ്ചസാര ഇടോ
ആദ്യം പഞ്ചസാര ഇട്ടിട്ട് അപ്പൊ പഞ്ചസാരയിട്ട് പെട്ടെന്ന് തിളക്കും ഡൂലോ
ആഹ
വെള്ളം അപ്പോം അതിലേക്ക് കാപ്പിപ്പൊടി ഇട്ട് മധുരം അപ്പ ഇട്ടിട്ട് പിന്നെ ഏലക്ക ഇടും ഏലക്ക അല്ലെങ്കിൽ ഏലക്ക ആദ്യം വെള്ളം തിളപ്പിക്കുമ്പോ ഏലക്ക ഇടും
ആഹ നമ്മള ആദ്യം ഏലക്ക ഇടുക
ആഹ അതന്നെ അമ്മെങ്ങ തെയില് അപ്പോ അതിന്റെ ഫ്ലേവർ മൊത്തത്തിൽ അതിലേക്ക് ഉണ്ടാവുമല്ലോ
ഉം ഹം ഹം നമ്മള് ഇഞ്ചി നന്നായിട്ട് ഇടുമായിരുന്നു പാൽ കാപ്പിയില് ഇഞ്ചി ഇട്ടിട്ട് നല്ല രസമാണ്
ആ ആ ആ ഇഞ്ചി ഇടുന്നത് പറഞ്ഞ നല്ല നല്ല ഇതാണ് ശരീരത്തിന് നല്ലതാണ്
പാൽ കാപ്പിയിലല്ലേ പാൽ ചായൽ ഇഞ്ചിയിട്ട് നല്ല നന്നായിട്ട് തിളപ്പിക്കണം രണ്ടു അഞ്ചാറ് വട്ടം ഇട്ട് ഇങ്ങനെ തിളപ്പിക്കണം ഇതെല്ലാം ഇങ്ങനെ വരാൻ വേണ്ടിട്ട് ചായപ്പൊടിയട ഇതും ഇഞ്ചിന്റെ ഇതും എല്ലാം കൂടി നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട്
എന്റെ സ്വത്ത് ഇറങ്ങാ വേണ്ട
അതെ നം നല്ല ചായ ചായ കാപ്പിയിൽ അല്ല ചായയില്
ചായല്ലേ കാപ്പി എങ്ങനെ ഇഞ്ചി ഇട്ടിട്ട് യൂസ് ചെയ്യാറില്ല അല്ലേ
കാപ്പിയില്ല കാപ്പിയൽ അത് വർക്കഔട്ട് ആകും ന്നില്ല പക്ഷെ ചായൽ രണ്ടുമൂന്നു വട്ടം ഇട്ട് തിളപ്പിക്കുമ്പോൾ നല്ലൊരു നല്ലൊരു ടേസ്റ്റ്
ഇഞ്ചി നല്ലതാണല്ലോ
ശരീരത്തിന് ആയോ ഇഞ്ചി അല്ലേ കൂടുതല്
അങ്ങനെ അറിയില്ല ഇപ്പൊ ഡൽഹിയിലേക്ക് ആവുമ്പോൾ കൂടുതലായിട്ടും ഇഞ്ചി ചായയാണല്ലോ കൂടുതലായിട്ടുള്ളത് ഈ തണുപ്പ് അങ്ങനെയുള്ള സ്ഥലങ്ങളില് ഉ ശരീരത്തിനല്ല പ്രോട്ടീൻ ചൂട് കിട്ടാനും എല്ലാത്തിനും നല്ല രീതിയാണ്
കുട്ടുകാരൊക്കെ ഭയങ്കര ഡയറ്റായിരുന്നേ അപ്പൊ കുട്ടികൾ ഒരാള തന്നെ ചായ കുടിക്കുമ്പോ എന്താണ് ഇഞ്ചി ചായ കുടിക്കുമ്പോ ആ ഡയറ്റ് നന്നായിട്ട് മെലിയാൻ വേണ്ടി പറ്റുന്നൊ
ആഹ് നമ്മുടെ ഫാറ്റും കാര്യങ്ങളൊക്കെ അതിലെന്തോ ഇതാവുന്നെട്ടേ ടയട്ട് ഇൻക്ക് അറ ഇല്ല
ആഹ്
നല്ല രീതില് ഇഞ്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറായി കഴിഞ്ഞട്ടുണ്ടെങ്കിൽ നമ്മള് നെഞ്ചരിച്ചല് കാര്യങ്ങളൊക്കെ വരുല്ലോ ഇഞ്ചി കൂടുതൽ അടിപ ച്ചെന്നെ
ആഹ്
അപ്പം അങ്ങനെ ഇഞ്ചി ചായ കുടിക്കുന്നു പക്ഷെ ഇങ്ങനെ അങ്ങനെ ഇവിടെ റെഗുലർ ആയിട്ട് എല്ലാ വസവും വെക്കാറില്ല
ആഹ് ശെരി ഇന്നാല്
ഓക്കെ
ഉം